കേൾക്കാമോ
കേൾക്കാ കേൾക്കാ
ഉം എന്തു അതെ കേൾക്കാം കേൾക്കാം എന്തുണ്ട് വിശേഷം
വിശേഷന്നുല്ല ഇങ്ങനെങ് പോന്നു ക്ലൈമറ്റ് ഒക്കെ അവിടെ മഴയൊക്കെ ഇണ്ടോ
അതെ അതെ ഇവിടെ മഴയേ ഒള്ളു ഇങ്ങനെ മഴ ആയതുകൊണ്ട്ന്നെ പുറത്തോട്ടൊന്നും ഇറങ്ങാതെ വീട്ടിനകത്ത് തന്നെ ഭക്ഷ കഴിച്ചായിരുന്നോ?
കഴിച് കഴിച്
ആണോ ഓ പിന്നെ അവിടെ എല്ലാവരും എന്തോ എട്ക്ക്ന്നു
ഇവിടെ എല്ലാവരും ഇങ്ങനെ ഇരിക്ക്ന്ന്
ഓ അതെയോ അപ്പ എല്ലാവരും ഭക്ഷണംക്കെ കഴിച്ചോ
ആഹ ക ഭക്ഷണം കഴിച്ചു എന്താണ് താങ്കളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം
എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം അങ്ങനെ പറയയാണെങ്കില് പൊതുവേ പുറത്തുള്ള ഭക്ഷണത്തെേക്കാണല്ലും ഇഷ്ടം നാട്ടും ഭക്ഷണം നാട്ടിലിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നമാണ് അതെന്ന് പറയുമ്പം ഇപ്പം ആഹ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഇഡലി ആയാലും ഇടിയപ്പവും അപ്പവും പും ദോശ അങ്ങനെയൊക്കെയ ഉള്ള ഭക്ഷണങ്ങളണ് ഇഷ്ടം അവിടോ
ഇവിടെ പച്ചക്കറിയൊക്കെ ഉള്ള ഭക്ഷണങ്ങളാണ് കൂടുതലും ഞാൻ കഴിക്കുന്നത്
ഓ അതെയോ അതെന്താ അങ്ങനെ ഇപ്പം പൊതുവെ അങ്ങനെ ആരും ഈ പുറത്തുന്ന്ള്ള ഭക്ഷണ തുടാണ് കൂടുതലും താല്പര്യപ്പെടുന്നത് പിന്നെ വീട്ടിലെ കൂടുതലും അങ്ങനെ പറയുന്നതൊക്കെയുള്ളൂ പച്ചക്കറിയോട് ഒരു താല്പര്യള്ള വ്യക്തിയെ
ആഹ് പ പച്ചക്കറികോളെ എനിക്ക് ഭയങ്കര താല്പര്യമാണ് പണ്ട് പക്ഷെ ഇഷ്ടയിരുന്നില്ല പക്ഷേ ഇപ്പോ ഞാൻ പച്ചക്കറിയൊക്കെ നല്ലോണം കഴിക്കുക അങ്ങൻത്തെ ഒരു കുട്ടിയാണ്
അതെ പച്ചക്കറി കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്
തീർച്ചയായും തീർച്ചയായും ഇല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല കാര്യം ഇപ്പ പക്ഷെ ഇപ്പം പൊറത്ത പ പച്ചക്കറികളൊക്കെ എത്രമാത്രം വിഷം അടങ്ങിയ നമുക്കറിയാം നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പച്ചക്കറി ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറി
ആഹ് അതെ അതെ ആഹ് അത് നല്ലൊരു എന്തുവാ രീതിയാണ് കാരണം വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് അതവിടെ പാകം ചെയ്യുന്നത് നമുക്ക് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാന്ന് പക്ഷെ വേറെ ദോഷകരമായിട്ടൊന്നും ബാധിക്കുകയില്ല പക്ഷെ ആ അതേ സമയം നമ്മളിപ്പോൾ പുറത്ത പോയി കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ അത് തി എന്തൊക്കെ മായങ്ങൾ ചേരുന്നുന്ന് നമ്മൾ അറിയുന്നില്ല ഇപ്പൊ അതിന്റെ വലിപ്പം നോക്കിയൊക്കൊയിരിക്കും നമ്മൾ എടുക്കുന്നത് ചിലപ്പോ വല് ഇപ്പൊ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല പച്ചക്കറി ആയിരിക്കും ചീത്തയാവില്ല പക്ഷെ വേടിച്ചൊണ്ട് വരുമ്പോഴാണ് അറിയുന്നത് ഒരു ദിവസം ആഹ് ഒന്നിരുന്ന കഴിഞ്ഞാൽ തന്നെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ചീഞ്ഞളിഞ്ഞ് ഒരു പരിവാവും കാരണം അത്രയ്ക്കൊരു എന്തുവാ ക്വാളിറ്റിയെ ഉള്ളു ആ പച്ചക്കറിക്ക്
ഏകദേശം പിന്നെ അസുഖങ്ങളൊക്കെ ഇപ്പ പല വരും
അതെ അതെ പലതരം അസുഖങ്ങളാണ് ഒന്നാമത്തെ കാര്യംന്ന് പറയുന്നത് ഇപ്പഴത്തെ തലമുറകളില് ഇപ്പം അസുഖങ്ങാണ് ആരോഗ്യ പ്രശ്നങ്ങളാണ് ഏറ്റവ ഏറ്റവും കൂടുതല് കുട്ടികൾ ചെറു ചെറു കുട്ടികൾ മുതല് നമ്മള് കാണുന്നത് അപ്പൊ തന്നെ ആഹ് അവരുടെ ജീവിത ശൈലി അവരുടെ ജീവിതശൈലി മാറുന്നു അവരുടെ ഭക്ഷണരീതി മാറുന്നു അങ്ങനെയൊക്കെ പല കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് അവർക്ക് എന്താ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുന്നത് അപ്പ തന്നെ പല കുട്ടികൾക്ക് പച്ചക്കറികളോടൊന്നും താല്പര്യമില്ല പുറത്തുള്ള ഭക്ഷണത്തോടാണ് ഇപ്പൊ പച്ചക്കറി പച്ചക്കറിയായിട്ട് നമ്മുടെ സദ്യാ സദ്യ പോലും പച്ചക്കറികൾ അടങ്ങിയ കറികളല്ലേ അതുപോലും താല്പര്യപ്പെടുന്നില്ല കഴിക്കാൻ കാരണം എന്താണ് അവർക്ക് പുറ പുറത്തുള്ള ഭക്ഷണത്തുള്ള രുചി അവരുടെ മനസ്സിൽ കിടക്കാണ് അവർ
അതെ അതെ അതെ തീർച്ചയായും മ് എന്തൊക്കെ അസുഖങ്ങളാണ് ഇപ്പം പിന്നെ ഉള്ളതുന്നു പറഞ്ഞാ കഴിഞ്ഞാ പുറത്തുന്നുള്ള പച്ചക്കറി വാങ്ങുമ്പോൾ കുറെ നാളത് ഇരിക്കും മനസ്സിലായില്ലേ കാര്യം അത്രയ്ക്കും വിഷാംശങ്ങൾ അടിച്ച് വരുന്ന സാധനം ആയതുകൊണ്ട്ന്നെ കുറ നാളിരിക്കും പക്ഷെ ഇപ്പോഴത്തെ നമ്മള് ഇണ്ടാക്കുന്നെ നല്ല ഫ്രഷ് സാധനമായതു കൊണ്ട് അധിക നാള് ഇരിക്കത്തില്ല
അതെ അതെ അതെ മായം ചേ തന്നെ ഒരു കീടനാശിനിയും അവരെ ആ ഉൽപ്പാദിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ തന്നെ മായം ചേർന്നതായിരിക്കും അപ്പം നമ്മൾ അറിയുന്നില്ലല്ലോ അപ്പം തന്നെ അതും അധികനാൾ ഇരിക്ക പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കൃഷി ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരു കൃഷി ചെയ്യുന്ന രീതി ഇതിപ്പോ എല്ലാ കുട്ടികളും അത് തന്നെ ചെ ചെറു കുട്ടി പൊതുവെ കുട്ടികൾക്കൊന്നും കൃഷി ചെയ്യുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല അവർക്ക് ഫോൺ മതി ഫോണിലിപ്പം കളി ഗെയിം പുതിയ പുതിയ കളികളുണ്ട് കളികൾ കളിച്ചാ അവർക്ക് ഇരുന്നാൽ മതി ഇപ്പൊ പൊതുവെ അങ്ങോട്ട് ആഹ് ചില മാതാപിതാക്കൾ മാതാ പിത പിതാക്കൾക്കാണെങ്കിൽ പറയും മണ്ണിലിറങ്ങി ഇറങ്ങല്ലേന്ന് പറഞ്ഞു കുട്ടികളെ പേടിപ്പിക്കും മണ്ണിലിറങ്ങിയാ നിന്നെ അടിക്കും കാരണം അവര് അതൊക്കെ ഇവരുടെ ഒരു ചിന്താഗതി മാറ്റേണ്ടതാണ് കാരണം മണ്ണിലൊക്കെ ഇറങ്ങിയാലേ നമ്മടെ കുട്ടികൾ വളരേണ്ടത്
തീർച്ചയായും തീർച്ചായും ചിന്താഗതിയൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു കാര്യം നമ്മള് പ്രകൃതിയോട് ഇണങ്ങി നമ്മള് ജീവിക്കുമ്പോ നല്ലതായിരിക്കില്ലേ
അതെ അതെ വളരെ നല്ല അതെ അത് കുട്ടികളൊക്കെ ഇപ്പോഴേ പ്രകൃതിയോട് ഇണങ്ങി വേണം ജീവിക്കാൻ പക്ഷെ അത് ഒട്ടുമിക്ക മാതപിതാക്കളും അങ്ങനെയൊന്നും ചെയ്യാറില്ല കുട്ടികളുടെ ഇപ്പോ പുറത്തോട്ട് പോണമെങ്കി തന്നെ പറയും നിങ്ങൾ ചെരിപ്പിട്ടു കൊണ്ട് വേണം പോ പോകേണ്ടത് നിങ്ങൾ മണ്ണിൽ ചവിട്ടരുത് മണ്ണിൽ ചവിട്ടിയാൽ കു കുട്ടികൾ അടിക്കുന്നൊരു ഭ് ദിഷ്ണി പ്പോവർക്കൊരു പേടിയാ മണ്ണിൽ എറങ്ങാൻ തന്നെ സത്യത്തിൽ അങ്ങനെയല്ലോ മണ്ണിലറങ്ങിത്തന്നേല്ലേ നമ്മള് ജീവിക്കേണ്ടത് കുട്ടികൾ അങ്ങനെ പൊതുവെ അങ്ങനത്തെ കൊറെ കാര്യങ്ങൾ പിന്നെ പൊതുവെ അല്ലാതെ വിദ്യാലയങ്ങളില് കുട്യേള്
രോധശേഷ് ഇല്ലാത്തൊണ്ടാണ് മാതാപിതാക്കൾ അങ്ങനെ ഇറങ്ങരുത് ന്നൊക്കെ പറയുന്നത് പണ്ട്ള്ള കുട്ടേൾക്കന്നും പ്രതി ആഹ് എത്ര മണ്ണി നിന്ന്ട്ട്ട് തനി നീ ജൽദോഷൊന്നും വരത്തൊന്നുല്ലായിര്ന്നു
അതെ അതെ പഴയ കാലല്ലല്ലോ ഇപ്പൊ പുതിയ തലമുറകളല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ചില വിദ്യാലയങ്ങളിൽ തന്നെ പൊതുവെ നമ്മൾ കാണാറുണ്ട് ഇപ്പൊ നിനക്ക് എന്താവാനണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോ ഒരു കുട്ടി പറിം കർഷകൻ കർഷകൻ ന്ന് പറിമ്പഴെ അ അവനെയങ്ങ് അ് ന്തുവാ പ പല കുട്ടികളും ചിരിച്ച് തള്ളുകയാണ് കാര്ണംന്താണ് കർഷകർ അത്രിം താഴ്ന്ന തട് തട്ടിലാണ് നിക്യുന്നത് കാർണം ഈ കൃഷീന്ന് പറയുമ്പതന്നെ നമക്ക്പ്പൊ പച്ചക്കറി കൃഷിനൊക്കെ പറീമ്പംതന്നെ നമ്ക്ക് ആദ്യ ഓർമ്മന്ത കർഷകരെയാണ് കർഷകരെയങ്ങനെ താഴ്ന്നതട്ടി കാണാദ് ഉയർത്തി ഉയർന്നതട്ടിവേണം കാണം കാര്ണംന്ന് പറയുന്നെ അവർ ഉണ്ടായോണ്ടതാണ് നമ്മടെ ഇപ്പൊരു ലോകത്തിലെ ആക പം ആഹ് നമ്ടെ കേരളത്തിൽ തന്നെ വര്മാനം ഉണ്ടാവുന്നത് കൃഷിലൂടെയാണ് അപ്പോ കർഷകർക്ക് വലിയ അധികം ഒര് പങ്കുണ്ട് നമ്മടെ ഈ വര്മാനം നമ്മുടെ സ്രോതസ് നമ്മുടെ സ്രോതസ് വർദ്ധിപ്പിക്യുന്നേന്
സത്യ സത്യ സത്യ
പലർക്കും കുട്ടികള് പൊതുവെ ഇപ്പം പല വീട്ടിലാണെങ്കി അച്ഛനമ്മിയും അല്ലെങ്കി അപ്പൂപ്പനമ്മൂമി ങ്ങടെ രീതി അതഅവര്ടേതായ രീതില് അവരിപ്പോ ഓരോ കഥകളും അവരിദ്യൊ ന്ത്യുവാണ് ചെയ്യു പുറത്തോട്ട് വല്ല കൃഷിയൊക്കെ അപ്പൂപ്പനും അമ്മുമിം ചെയ്യു ന്ന്യാണെങ്കിൽ കുട്ടികൾ അത് ഒദു കൊച്ച് കുട്ടികളെ ക്കെനവർപുറേ പോയി നമ്മൾ എന്തു വാണ് ചെയ്യുന്ന്ന്നൊക്കെ നോക്കും പക്ഷെ നമ്മടെ കാലത്തായ്ന്നെങ്കി ഈആഹ് രീതിയായ്രുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത്ന്ന് പറയുന്നത് അപ്പൂപ്പൻ്റെ അമ്മുമ്മടെം കൂടെ ഇരി ക്യാൻ പോലും കുട്ടിൾക്ക് സമയം തയ്യാറില്ല അവരെല്ലാംഫോണിന്റെ പുറകിലോട്ട് പുറകിലാണ്പോവുന്നത് അപ്പൊതാങ്കൾ
പഴേതലമുറിം പുതിയതലമുറിം തമ്മീൽള്ള വ്യത്യാസാന്ന്പറിം
അതെഅതെ വളരെയധികംവ്യത്യാസമുണ്ട് വളരെയദ്ധികം വ്യത്യാസണ്ട് കാര്ണം നമ് നമ്മളിപ്പജീവിച്ചിര്ന്നകാലത്തല്ല അവര്ജീവിക്യുന്നത് നമ്മടെകാലംന്നൊ കു പറയുന്നമ്മള്മണ്ണിലൊക്കെ അ് കേറിയറങ്ങി കളിച്ചുംചിരിച്ചും നമ്മൾ പച്ചക്കറികളൊക്കെകൂട്ടിയും പച്ചഹ് കൃഷിഎന്താണെന്നുഅറിയാം പ്പപ്പുപ്പനമ്മുമ്മടെ കൂടെപോയി ആ മരങ്ങള്നട്ടുപിടിപ്പി ചെ അങ്ങനെക്കെചെയ്മോ നമ്ക്കൊരുഅറിവ് ലഭിക്യുന്നുണ്ട് ഇങ്ങനൊക്കെ ചിയ്യാംപ്രകൃത്യോട് ഇണങ്ങി ജീവിക്കണം ഇപ്പഴത്തെ കുട്ടികൾക്ക് അങ്ങനെല്ലെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പൊതുവേഎന്താണ് ഫോണിനോടാണ്താല്പര്യം ഫോണുണ്ടെങ്കിലേ പഠിക്ക്യുകയുള്ളു ഫോണ് ണ്ടെങ്കിലേ കളിക്യുകയുള്ളൂ ഫോണുണ്ടെങ്കിലേ കഴിക്യുകയുള്ളൂ പ്പികഴിക്ക്ന്നരീതി പറഞ്ഞപ്പഴാണ് നമ്മള്പറയേണ്ടത് കുട്ടികളുടെ ഭഷ്ണരീതി ഭക്ഷണക്രമം അത് പൊതുവെമാറിയിരിക്കുന്നു നമ്മടെക്കെകാലത്ത് ന്താണങ്കിലും എന്താണ് ഭക്ഷാ ഭക്ഷണംകഴിക്കുന്നതന്നെ ൻ എപ്പഴാണ് രാവിലെഒരുകൃത്യഒരുസമയ
ആഹ്
പൊതുവെ ഇപ്പഴ്ത്തെകുട്ടികളാ ആ സമയക്രമത്തിലല്ലോ കഴിക്കുന്ന് ഇപ്പൊപത്ത്മണിക്ക് കഴിക്കേണ്ട ഭക്ഷണാവര് പ്പഴായിരിക്കുംകഴിക്കേണ്ടത് പന്ത്രണ്ട്മണിക്ക്യാണ് കാർണംമെന്താണ് അവ്റെ സ്ഫോണിന്റെഉപയോഗം
അതെ സത്യം ഫോണിന്റെ ഉപയോഗംന്നറഞ്ഞ നമ്മടെ ആരോഗ്യത്തിന് സത്യം പറഞ്ഞ നല്ലതല്ല അതാണ്
അതെഅതെ ഇപ്പംനമ്മുക്ക്പ്പം കുട്ടികള് പോട്ട്മിക്കപ്പനമ്ക്ക് പൊതുവേ ഈ നമ്മളെഓരോ കുട്ടികളേം അശിര്യാക്കന്നല്ലപ്പൊ പൊതുവെഎല്ലാ വീ ക്കില്ലമാതാപിതാക്കളും മ് കുട്ടികളേം മ് ന്തുവാ പറഞ്ഞ് മനസ്സിലാക്കി തിര്ത്തിയ വേണംഅവരെ കൊണ്ടുവരാന് ഇപ്പഴത്തെതലമുറകളങ്ങനെ ആഹ് ഒരുവടികണ്ടാപേടിക്കുന്ന തലമുറയാന്ന് വെസാൽ അറിയേല്ല
അതെ ഇപ്പ പ് ഇന്നി ഇപ്പഴത്തെ കുട്ടിയാൾക്ക് പേടീന്നർഞ്ഞസാനം ഇല്ലസത്യം പർഞ്ഞഴിഞ്ഞാ
അതെഅതെ നമ്മുടെക്കെകാലത്തായിരുന്നെങ്കില് ഒന്ന് വേഹും ഹ്ഹാ വടിഇട്ത്താതന്നെ നമ്മള് വിറക്കായിരുന്നു ഇഴത്തെ കുട്ടികൾക്ക് അങ്ങനെ പൊതുവേ പേടിയൊന്നുംല്ല അുത്കൊണ്ടും തന്നെ എത്രത്തോളം നമ്മളീഈ വഴക്കുംകാര്യങ്ങളും മൃത്എന്തു പ്പൊരുപറഞ്ഞ് മനസ്സിലാക്കി ചെയ്യുമ്പോ അവർക്ക് എത്രത്തോളം അവറ് ഉൾക്കൊള്ളുംന്ന് നമുക്ക് അറിയാൻ സാധിക്കേയില്ല
അതെതെ തീർച്ചയായും
പിന്നെ ഈപച്ചക്കറികളും എഹ് കൂട്ടിവേണം അവര് കഴിക്ക് പഷെ പൊതുവെ കുട്ടികൾക്ക് എന്താണ് ഈ സദ്യന്ന്ക്കെ പറയുമ്പം തന്നെ അയ്യോസ അയ്യെസദ്യയോ എന്നൊര് രീതിയാണ് അവർക്കൊപുച്ഛമാണ് സദ്യയോട് പക്ഷെ അവർക്കറിയില്ലേ സദ്യയേണ്നമ്മുടെ ഏറ്റവും കൂടുല് പ്പൊആരോഗ്യപ്രശ്നംന്നെ ഇല്ലാതെതന്നെ നമ്മള് കഴിക്കേണ്ടത് രുഭക്ഷണം സദ്യയാണ് വീട്ടിലാഹാരം വീട്ടിലാഹാരമായിട്ട് ചോറും ആ കറികളൊക്കെയാണ് കൂട്ടേണ്ടത് പൊതുവെ കുട്ടികളെല്ലാവരും എന്താണ് ആഹ് ഇപ്പം പൊതുവേ ജോലിയുള്ള അത് ജോലീ തെര്ക്കെല്ലാം കഴിഞ്ഞ് വരുന്ന മാതാപിതാക്ക ക്ക്‌ളാണെങ്കി യാ വൈകിട്ടത്തെഭക്ഷണംഅവര് വെക്കാതെ എന്ത്പൊറ്ത്ത് പോയികഴിക്കും അല്ലെങ്കി പുറത്തൊന്നൊ ഓഹ് എന്തുവാ ഓഡ്റെയ്ത് വാങ്ങിക്കുന്നൊരു സംവിധാനംമുണ്ടല്ലോ അങ്ങനെകഴിച്ച് കുട്ടികളെ പല പ്പോയി അങ്ങനെ പഠിപ്പിച്ചു പക്ഷെ അവർക്ക് ആ ഒരു പുറത്ത്ന്നുള്ള ഭക്ഷണം അവർക്ക് രുചി അവര്ടെ മൻസ്സ് കടക്ക്‌ണോണ്ട് അവർക്ക് പുറത്ത്ന്നുള്ള ഭക്ഷണത്തോടാണ് ആ
ആഗ്രഹംഅതെ അപ്പലര് പലകുട്ടിക കല്യാണങ്ങൾക്കൊന്നുംപോവ്ത്തില്ല കാര്യംന്ന്പറഞ്ഞസദ്യായതുകൊണ്ട് പണ്ടുള്ള പണ്ടൊക്കെണങ്കി കല്യാണത്തിനോക്കേസദ്യകഴിക്കൻ
അതെപൊതുവെ കുട്ടികൾന്ന് പറയുന്നത് എന്താണ് പൊതുവെഈസദ്യ ആയോണ്ട് തന്നെ അവർക്ക് പുച്ചാണ് പഷെ എന്നിരുന്നാലൂകൂടിഒരു ബിരിയാണിയോ ആഹ് ചിക്കൻഫ്രയ്യോ അനെ പൊറോട്ടേ അങ്ങനഎന്നീ ഭക്ഷണങ്ങ വരുകയാണെ കുട്ടികൾ കൂടുതുംതാല് കാരണം അവർക്കത് കഴിക്കാൻവേണ്ടി
അതെ അതെ തീർച്ചയായും
പൊതുവേഇവർക്കൊരു ഭഷപ്പിന് താങ്കൾക്ക് ഈ പച്ചക്കറിയിൽന്ന് ഏ ഏഹ് ഏതാണ് ഏറ്റവും കൂടുതൽഷ് ഇഷ്ടപ്പെട്ട പച്ചക്കറി കഴിക്കാനായിട്ട്
ഉരുളക്കിഴങ് തക്കാളി താക്കാളി അത്ര ഇഷ്ട്ടല്ല ഉരുളക്കിഴങത്ര ഇഷ്ടമാണ് കേട്ടോ
അതെയോ അതെ എനിക്ക് തോന്നുന്നു അതി അതിപ്പോ നമ്മള് എന്താണ് ഉരുളക്കിഴങ്ങ് വെച്ച് നമ്മള് വെഴുക്ക് വരട്ടി തോരൻ
ഉം
ഉരുളക്കേഴങ്ങ് ഫ്രൈ എന്നിങ്ങനെ ഭക്ഷണങ്ങള് ഉണ്ടാക്കാൻ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തി ഏറ്റവും നല്ലതാണ് പിന്നെ അതോടൊപ്പം തന്നെ നമ്മുക്ക് ക്യാരറ്റ് നല്ലൊരു പച്ചക്കറിയാണ് അതോടൊപ്പം തന്നെ ക്യാരറ്റിലൊക്കെ അടങ്ങിയിരിക്കുന്നത് വിറ്റാമിൻസൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്.
അതെ അതെ തീർച്ച ഒള്ളത് ആണ്
പിന്നെ പറയണ്ട എടുത്ത് പറയണ്ടത് ബീറ്റ്റൂട്ട്
അതെ ബീട്രൂട്ടിന് വിശേഷ ഒള്ള എല്ല എനക്ക് ഒന്നും ബീറ്റ്റൂട്ട് ഇഷ്ട്ട അല്ല ആ കളറൊക്കെ ഒള്ളത് കൊണ്ട് പക്ഷ എനിക്ക് എനിക്ക് ബീറ്റൂട്ടിനോട് പൊതുവെ വെല്യ താല്പര്യം ഇല്ല സത്യ പറഞ്ഞ
ഓ അത് ഓ അതെയോ എനിക്ക് പക്ഷെ എന്നിരുന്ന ബീറ്റ്റൂട്ട് ട്ട് ക്യാരറ്റ് കാരണം ക്യാരറ്റ് ജൂസ് ബീട്രൂട്ട്്ജൂസ് കുടിക്കാനൊക്കെ നല്ലതാണ് കാരണം നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നങ്ങളന്നും ഒണ്ടാവില്ലലോ
ഉം
പൊതുവേ പറഞ്ഞ താങ്കൾ പറയുന്ന പൊതുവേ ബീറ്റ്റൂട്ട് ജൂസ് അങ്ങനെ പേ ഇതൊന്നും ആർക്കും പിടി ഇഷ്ടടണമെന്നില്ല ഇപ്പ പതിയ പതിയ ഇപ്പ നമ്മൾ കുടിച്ച ഒരു ശീലം ഇപ്പ നമുക്ക് വീ ബീറ്റ്റൂട്ട് ജ്യൂസ് ഒക്കെ കുടിച്ചൊരു ശീലം ഉണ്ടങ്കിൽ പിന്നെ കൊഴപ്പോല്ല അങ്ങനുള്ളൊരു വ്യക്തിക്ക് കൊഴപ്പോല്ല നമ്മളെപ്പോഴും ആരോഗ്യം ഇപ്പ നമ്മള് എന്ത് ഭക്ഷണം കഴിക്കുന്നല്ല നമ്മള് കഴിക്കുന്ന ഭക്ഷണം ആരോഗ്യ പ്രദമായിരിക്കണം നമ്മുടെ മനസ്സും വയറും നിറഞ്ഞ് നമുക്കൊരു ആരോഗ്യം നില നിർത്തണം
അതെ
നല്ലയാണ് പി ഏയ്യ് ഇപ്പഴത്തെ തലമുറകൾക്കാണെങ്കിൽ ഒട്ടും ആ എന്ത ആ ഒരു കാര്യത്തോട് അത്രയും ബോധവന്മാരല്ല ആരോഗ്യ പരമായിട്ടുള്ള ജീവിതം നയിക്കാൻ എല്ലാരും അലസന്മാരായിട്ടാണ് കാരണം എല്ലാം ഫോണിന്റെ ഉ ഉപയോഗമാണ് ഫോൺ വന്നതോടെ തന്നെ നമ്മട് ജീവിതശൈലി മാറി നമ്മുടെ ഇപ്പോ കുട്ടികൾ തന്നെ പൊതുവെ മാറിയിരിക്കുന്നത് ഇപ്പോൾ കൊച്ചു കുട്ടികള് വരെ ഇപ്പോൾ ഫോണിലാണ് എല്ലാം ചെയ്യുന്നു ഇപ്പൊ നമ്മളെക്കാളിലും കൊച്ചു കുട്ടികൾക്ക് എല്ലാം അറിയുന്നുള്ള രീതിയിലാണ് ഇപ്പ വളരുന്നത് തന്നെ.
അതെ
പച്ചക്കറികള് കഴിക്കുന്നോണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പം പൊതുവെ ഇപ്പ വരുന്ന തലമുറകൾക്കക്കെ നമ്മുക്ക് അത് പകർന്ന് നൽകാൻ സാധിക്കട്ടെ ഇപ്പ പച്ചക്കറി കഴിക്കുന്നതോടൊപ്പം ആരോഗ്യകരമായൊരു ജീവിതം മുന്നോട്ട് നയിക്കാൻ ആഹ് കഴിയുന്നൊരു ഒരുസം സന്ദേശം നമുക്ക് അവർക്ക് എല്ല അവരിൽ എല്ലാവരിലും എത്തിക്കാൻ സാധിക്ക കിട്ടി എന്ന് നമുക്ക് വിശ്വസിക്കാം ഇത്ര നേരം എന്നോടൊപ്പം സംസാരിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്
എനിക്ക് സന്തോഷം ഒണ്ട് താങ്കൾ വളരെയധികം അറിവ് എനിക്ക് പകർന്നു തന്നു താങ്ക് യൂ നല്ല സന്തോഷം ഒണ്ട് എനിക്ക്. എന്നാ ഓക്കെ